ആ കേക്കാവോ
ക്കവിടെ
ഇപ്പൊ മഴയില്ല ചെറിയൊരു വെയില്
ആ ഞങ്ങൾക്കും അതുപോലെ രാവിലെ ഇവിടെ ഭയങ്കര ആ രാവിലെ
എടെ ഉചക്കഎന്തെ
അവൻന്ത അവിടെ നിന്ന് കളിക്കുന്ന ഒരു കൊടയൊക്കെ
മോനെന്തേ എന്ത് ചെയ്യാ അവിടെ
ഇവിടന്ന് കളിക്കന്ന് കളിക്കന്ന്
മ് ചായ കുടിച്ചോ
ചായ കുടി ടിച്ച് കുടിച്ച് പിന്നെ ഇത് കോളാണെങ്കിൽ ഇച്ചിരി ലൈറ്റായി ലൈറ്റായെ കേക്കുന്നെ
ആ ഇന്നെന്താന്ന് അറിഞ്ഞില്ലെടീ എന്തോ പറയാന റെയിഞ്ച് ഇല്ലാഞായിരിക്കും
ആ ഇരിക്കും റെയിഞ്ച് ഇല്ലാത്തോണ്ടായിരിക്കും ആന്ന്
മ്
അവിടെ പിള്ളേര് കിടന്ന് ചെലക്കുന്നല്ലേ
ക്ണ്
ആ പിന്നെ ജോലി ഇല്ലായിരുന്നോ ഇന്ന്
കൊച്ചോ
മ് ജോലിയില്ലായിരുന്നോ
ജോലിയില്ല ജോലിയില്ലായിരുന്നു
ആണോ നിങ്ങളടെ മോന് സുഖമൊക്കെയാണോ
മ്
മോൻ സുഖായിട്ടിരിക്കുന്നോ പിന്നെ
ആ മോന് സുഖാബം മോന് വിളിക്കൊക്കെ ചെയ്യും
ആ
ആ മോന് സുഖായിട്ടിരിക്കുന്ന് ഇന്ന് വിളി മോന് സുഖായിട്ടിരിക്കുന്ന് ആ മോന് ട്ടൊക്കെ ഇരിക്കുന്നു വിളിക്ക ഒക്കെ ചെയ്യും
ആ ആ ആ
പിന്നെ അങ്ങ് ഫോ ഇന്ന് അമ്പലത്തിൽ പോകുന്നുണ്ടേ ഒൻപതാം തീയ
ആന്നോ വണ്ടി വിടുന്നോ വണ്ടി വിടുന്നോ
പിന്നെ
അമ്പലത്തിൽ പോവാൻ വണ്ടി വിടുന്നോ?
പിന്നെ വേറെ ശേഷം ആ വണ്ടി വിടുന്നു ഞങ്ങടെ ഒരു ആ ഞങ്ങളുടെ റിലേഷനിൽ പെട്ട ഒരു ചേച്ചി വണ്ടി വിടുന്നുണ്ട്.
ആണോ? എത്ര രൂപയാ?
ആ അമ്പലത്തിൽ പോകാൻ വൺ ഇവിടുന്ന്
ആഹ് ചാർജജ് എത്ര രൂപയാ?
അമ്പലത്തിൽ പോകാൻ വണ്ടി വിടുന്നുണ്ട്.
ആഹ് ആഹ് ചാർജ്ജ് എത്രാ വൺ
ആണോ? അത് ആയിരത്തിഅഞ്ഞൂറ്
ആയിരത്തിഅഞ്ഞൂറ്
ആയിരത്തിഅഞ്ഞൂറ് രൂപയാ നമുക്ക് അതിൻ്റെ പിന്നെ ബസിൻ ചാർജ്ജ്
ആഹ്
ആഹ് ആഹ് കേട്ട് കേട്ട് എത്ര ദിവസത്തെ യാത്രയാ? ഒന്നും കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. എത്ര ദിവസത്തെ യാത്രയാ? ഹലോ ആ കട്ടായി കട്ടായി